ഹലോ
ഹലോ കേൾക്കുന്നില്ല
ഇല്ല കേൾക്കാവോ
ഹലോ ആഹ് ഇപ്പ കേക്കാം
കേക്കുന്നില്ലേ ഞാൻ പറേന്ന കേക്ക്
ഒണ്ട് ഒണ്ട് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് വിട്ടു വിട്ടാ കേക്കുന്നേ
ആഹ് ഓക്കെ പുറത്താണോ
ആ അപ്പൊ അല്ലെ ഞാനിവിടെ ഷോപ്പിലാണ് ഷോപ്പില
വർക്കയ്യ
ആ കട ഇവടെ വർക്ക് ചെയ്യ ഷോ
ആഹാ അഹ തുകാനുള്ളത്
ആഹ് ഇയാളെന്ത് രുവാ പഠിക്കുവാണോ
അല്ല ഞാന് പഠിച്ച് കഴിഞ്ഞു പിന്നെ ഇപ്പം കല്യാണക്കായി വീട്ടി തന്നെയാണ്
ആഹ് ആഹ്
ആഹ് ഇപ്പൊ കോഴ്സ് എന്നൊക്കെ പറയുന്ന വിദ്യാർത്ഥികൾക്കൊരു പുതിയ അറിവാണല്ലേ.
അതെ
ആഹ് പിന്നെ എന്തെങ്കിലും കോഴ്സ് എക്സ്ട്രാ എടുത്തിട്ടുണ്ടോ?
ഇല്ല എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എടക്ക് ടി ടി സിയുടെ ഇത് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പിന്നെ കണ്ടിന്യൂ മുന്നോട്ട് പോയുല്ല എടക്ക് വച്ച് നിക്കുവൊചെയ്തു.
ആഹാ അതെന്താ
അത് പിന്നെ പ്രഗ്നൻസി ഒക്കെ ആയപ്പോഴത്തേക്കേ പിന്നെ പോവാനായിട്ട് പറ്റാതെ വന്ന് പിന്നെ ഇനിയിപ്പൊ നോ പിന്നെ നോക്കിയില്ല പിന്നെ നോക്കണം പിന്നെ ഓരോ കാര്യങ്ങളുവായിട്ട് അങ്ങ് പോയി
ആഹഹാ ആഹ് ഇപ്പൊ പിന്നെ ഹൗ ഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടൊക്കെ നമുക്ക് കോഴ്സ് ഉണ്ടല്ലോ ഒരുപാട് പണ്ടൊക്കാണെങ്കിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ആഹ് ഞാനും ഈ പറഞ്ഞ പോലെ ടി ടി സി അല്ല അതെ എൻ ഡി ടി സി ആയിരുന്നു ഞാനും ചെയ്തത് പക്ഷെ ഏ നാട്ടില് ഉം അപ്പൊ ബാംഗ്ലൂരായിരുന്നു ഞാൻ എൻ ഡി ടി സി എടുത്തത് പക്ഷെ ഇവിടെ നാട്ടില് വന്നപ്പഴായിരുന്നു അറിഞ്ഞത് നമ്മള് പ്രൈവറ്റ് അല്ലാതെ പിച്ചാന നമ്മക്ക് ഗവർ ഗവർമെന്റിലേക്ക് പോകുമ്പോ നമ്മൾ പൈസ അടച്ച് വെക്കണം അല്ലേ
ആ പൈസടച്ചോ
അതെ അതെ അല്ലാതെ ഇപ്പോ ഒരുപാട് കോഴ്സസ് ഇണ്ട് ഉം പിന്നെ ഇപ്പൊ കോ മറ്റ ചന പഠ്ത്തം കഴിഞ്ഞവർക്കന്നെ എന്തെങ്കിലെ ഒരുപാട് മാർ ങ്ങളണ്ടല്ല കോഴ്സ് എടുത്തിട്ട് പഠിക്കാന അവർക്ക് നല്ല
ഓപ്പർച്യൂണിറ്റീസ് പിള്ളേർക്ക് ഒരുപാടുണ്ട് ഓൺലൈനും ഓഫ്ലൈനും ഉള്ളതുകൊണ്ട് ഇപ്പോ ഏത് രീതിയിലും പിള്ളേരൊക്കെ പിടിച്ച് നിക്കും
ആഹ് അതെ ഒരുപാട് കോഴ്സുകൾ ഉള്ളത് കൊണ്ടന്നെ അവർക്ക് പുതിയതായിട്ടുള്ള അറിവുകളും കി ന്ന്ണ്ട് അതുപോലെ തന്നെ നമ്മൾക്കും ഇപ്പോ ആഹ് കല്യാണം കഴിഞ്ഞ് ആഹ് വീട്ടിലുള്ളവർക്ക് പോലും ഇപ്പം പുതിയ പുതിയ കോഴ്സുകളുണ്ട്
ഓൺ ലൈനായിട്ടാണെലും ഇപ്പൊ അതിനൊള്ള ഇതൊള്ള അവസരം ഉള്ളത് കൊണ്ട് പിന്നെ കൊഴപ്പൊല്ല
അതെ അതെ.
ഓൺലൈനായിട്ട് ആ വീട്ടില് ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും.
അതെ പൊർത്ത് പോയിറ്റും വീട്ടിലിര്ന്നുകൊണ്ടൊക്കെ ചെയ്യാം പറ്റും അങ്ങനെ കൊറേ മാർഗങ്ങള് വന്നത് കൊണ്ട് പുതിയ പുതിയ അറിവ്കൾ കിട്ട്ന്ന്ണ്ട് അതക്കെ നല്ല കാര്യാണല്ലേ
അത് ഇപ്പ പിള്ളേർ പിന്നെ കൂടുതലും നേഴ്സിംങ് ഇപ്പൾ പൊർത്ത് പോകുന്ന പിള്ളേരെല്ലാം കൂടുതലും നേഴ്സിങ്ങാണ് പോകുന്നത്.
അതെ അതെ പിന്നെ കൊറെ പേര് ആഹ് പൊർത്ത് പോവാൻ പറ്റാത്ത അവസരത്തില് വീട്ടിൽ തന്നെ ചെ ഓൺലൈനി ട്ടെന്തൊക്കെയാണ്ണല്ലേ. നഴ്സിംഗ് മാത്രല്ല കുക്കിങ്ങിനാണെങ്കിലും പിന്നെ നമ്മള് ഈ ടൈലറിങ് അല്ലെ ഇതിനൊക്കെ നമുക്ക് അതെ ഈ ആരി വർക്കും പിന്നെ ഈ കുട്ടികൾക്ക് ഡ്രോയിങ്ങും, പെയിന്റിങ്ങും ഒ ക്ക ഓൺലൈൻ ആയിട്ടാണ് അപ്പൊ വീട്ടില് കു കുട്ടികളുണ്ടോ
ആ രണ്ടു പേരുണ്ട്
ആഹാ അവരെന്ത് ചെയ്യുന്നു
ഒരാളഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരാൾക്ക് നാല് വയസ്സാണ്
ആഹാ ഹാ അവരെന്തെങ്കിലും പ്രത്യേകിച്ച് ഓൺലൈൻ ഇങ്ങനെ കോഴ്സിനൊക്കെ വിടാൻ താൽപ്പര്യോണ്ടോ
ആ പ്പ നോക്കണം ഇപ്പ ആ ഒരാള് ഇപ്പ ഈ വർഷം കൂടി അങ്കണവാടിയിലിരുത്തിയിരിക്കയാണലെയാളെ അത് കാരണം പ ക്ഷരം പഠിച്ച് തിട്ട് സി ബി എസ് ഇയിലോട്ട് ചേർക്കുമ്പോൾ നമ്മൾ അക്ഷരം നന്നായിട്ട് പഠിച്ചിരിക്കണമല്ലോ. ഇല്ലാതെ വെർതെ സി ബി എസ് ഇ കൊട് ചേർത്തിട്ട് കാര്യല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നാ ഈ വർഷം കൂടി പോയിട്ട് അട്ത്ത വർഷം യു കെ ജിയിലോട്ട് വിടാല്ല എന്നുള്ള രീതി റ്റാ നിക്ക്ണ എൽ കെ ജി ഇരുത്താതെ യു കെ ജിയിലോട്ട് വിടിയാണെന്നുണ്ടെങ്കി പിന്നെ ഒന്നാം ക്ലാസ്സിലാകുമ്പോ ആറ് വയസ്സിലൊന്നിലാവല്ലോ
ആഹ് ആഹ് ആഹ്
പിന്നെ മോക്ക് പിന്നെ ആ കോഴ്സിനു നല്ല പടം ഇന്നലെയാണ് കൂടുതലെ ഡ്രോയിങ്ങിനോടാണവൾ
ആ അതാ അവർക്കെന്തെങ്കിലും ഒരിക്കലും അതിന്റെരു കഴിവ്ണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനൊക്കെ വിടണ മല്ലേ
അ അതെ
അതെ
ഡ്രോയിങ്ങ് അതുപോലെ ഈ ക്രാഫ്റ്റ് വർക്ക് അത് മൊത്തം യൂട്യൂബ് നോക്കീട്ട് വീട്ടിരുന്നിട്ട് ചെയ്തോളും
അതെ ഇപ്പ അതൊക്കെ നോക്കീട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് മാർക്ക് മൃഗങ്ങളു വന്നത് കൊണ്ടന്നെ അവർക്കുംമ് വളരെ എളുപ്പത്തിലെ നമുക്കതിലെ ആ പണം കൊടുത്തിട്ട് തന്നെ നമ്മളെ അവരെ ചേർക്ക് ക്കണമെന്നില്ല അവർക്ക് യൂട്യൂബാ യിട്ടും അത്
തു തന്നെ അവർ തന്നെത്താനെല്ലാം ചെയ്യുന്നത്
അതെ പിന്നെ ഇപ്പം ഫ്രീ ആയിട്ടും പല കോഴ്സുകളും നടക്കുന്നുണ്ടല്ലേ
ഒണ്ടൊണ്ട് ഫ്രീ കോഴ്സുകളും ഒണ്ട്
ഉം അതോലതന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയും ഉണ്ട് അതും ഈ കോഴ്സ് കഴിഞ്ഞിട്ട് സ്റ്റ് തന്നെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരു തന്നെ സെ നമ്മ്ക്ക് ഇതേ ഫ്രീ ആയിട്ടന്നെ ജോലി നമുക്ക് ചെയ്തെരുന്നുണ്ട്
ആ അത് ചെല കമ്പനി അത് നല്ല കാര്യാ പ്ലേസ്മെന്റ് ൻ്റോട്കൂടി വീട്ടിരുന്ന് തന്നെ ചെയ്യാനും പറ്റും പഠിത്തവും കഴിഞ്ഞ് വീട്ടിൽ ഇരുന്ന് തന്നെ ജോലീം ആയി
അതെ പിന്നെ വിദ്യാർത്ഥികളുടെ കഴിവുകളും ആ വികസിപ്പിക്കാനും ആ രീതിയിലാണ് ഇപ്പ പഠനരീതി ആ ഒരുക്കിയിരിക്കുന്നത്
പിള്ളാരൊണ്ടോ
ആ എനിക്ക് ഒറ്റ മോനാണിള്ളത് അവൻ അംഗൻവാടിലാണ്
അംഗൻവാടിയിന്ന്
അപ്പ അവനെ പറ്റീട്ട് ഇവിടെ പറയുന്നുണ്ടായിരുന്നു അവന് എന്തെങ്കിലും അതിന് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അതി സ്പോർട്സിലോ അല്ലെങ്കിലെ ഡാൻസോ അല്ലെങ്കിൽ ചെ ത്ത്രം വരയ്ക്കുന്ന എന്തെങ്കിലും ഒരു കഴിവു കണ്ടി്ട്ടെ അവനെ എന്തങ്കിലും കോഴ്സിലേ ക്ക് വിടണം അങ്ങനൊരു അതെ നമ്മള്ള്ള സമയത്ത് നമ്മക്കത്രേം അതെ നമ്മളിള്ള സമയത്ത് നമുക്കത്രയും അറിവുകളൊന്നും നമുക്ക് നമ്മൾ അധ്യാപകയായിട്ട് എന്താണ് പഠിപ്പി പഠിപ്പിച്ചേരുന്നത് അതാ
ആ അതു മാത്രാണ് പഠിക്കുന്നത് എക്സ്ട്രാ ഒന്നും നോക്കാൻ പോകുന്നില്ല
നോക്കാറില്ല നോക്കാന് ഉള്ളആ ഒരു സ ഇതും എല്ലായിരുന്നോ അപ്പഴത്തെ കാലഘട്ടത്തിൽ ഇപ്പം പിന്നെ എല്ലാം അതെ ഇപ്പം പിന്നെ എല്ലാം ലഭിക്കുന്നോണ്ട് നമ്മളത് നോക്കീം കണ്ടും ചെയ്തു കൊടുക്കണല്ലേ നമ്മടെ മക്കക്ക്
അതെ അവരെങ്കിലും നല്ല രീതിയിലാവും
അതെ പിന്നെ നമുക്കും വേണെങ്കിൽ ചെയ്യാം വല്ലെ കോഴ്സുകളൊക്കെ ചെയ്യാം അതെ
അതിനൊള്ളവസരങ്ങളും പ്രായൊന്നും പ്പൊ തിന് ഒരു പ്രശ്നല്ല
ഇപ്പം പ്രായോന്നും ഇല്ലാ തെ ആ നമ്മളിപ്പൊ ഏ ഏ നമ്മളിപ്പൊരു ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും നമുക്ക് ഒരു ജോലി നമുക്ക് നമ്മുക്ക് വേണ്ടിത്തന്നെരു എന്തെങ്കിലൊരുണ്ടാവല്ലോ വീട്ടിലിരുന്നൊണ്ടെ തന്നെ ഇപ്പം തഴ ഇപ്പ ഓരോരുത്തർക്ക് തൊഴില് വേണമെങ്കിൽ തന്നെ ആ നമ്മുക്ക് എന്തെങ്കിലും അറി അറിയാൻ വേണ്ടേ അപ്പൊ അതുകൊണ്ട് തന്നെ പ്പൊ എന്തൊക്കെ അവസരങ്ങളാ നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഒരുപാട് പേര് വീട്ടിന്ന് തന്നെ ആഹ് തൊഴില് മറ്റേ ഇത് ആഹ് തയ്യൽ പഠിച്ചിട്ടല്ലേ
ചെയ്യുന്നവരുണ്ട് യൂട്യൂബ് നോക്കി തയ്ച്ചിട്ട് ചെയ്യു ന്നവരുണ്ട് ഈ ക കഴിഞ്ഞു ഹോസ്പ്പിറ്റല് സാധനം വാങ്ങിക്കാൻ വന്നപ്പോ അവര് പറഞ്ഞെയാ
ഇന്ന് കൊണ്ട് തന്നെ
യൂട്യൂബ് നോക്കിട്ട് ഞാൻ അന്നേരം ചോയിച്ചപ്പോ പറയുവാ യൂട്യൂബ് നോക്കിയിട്ട് ഞാൻ തയ്ക്കാൻ പറ്റുവോന്ന്
ആഹ് ആഹ് അതൊക്കെ അവരുടെ കഴിവാണ് പിന്നെ അത് കണ്ട് അതുപോലെ തന്നെ പിന്നെ യൂട്യൂബ് കണ്ടിട്ടും ഓൺലൈൻ ആയിട്ടൊക്കെ അവര് ഇങ്ങനെ ചെയ്തിട്ടാണ് ഈ മറ്റ് സ്റ്റോൺ വർക്ക് ക്കൊക്കെ ഉണ്ടാവുല്ലോ ഒരു ഡ്രസ്സിന് തന്നെ ഒരു ഒരു ബ്ലൗസിന് ഇപ്പൊ സ്റ്റിച്ച് ചെയ്യുന്നേന് അല്ല പൈസ നമ്മള് ആഹ് ബ്ലൗസിന് ആരി വർക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ പൈസ അപ്പൊ അവര് ഈസി ആയി അത് പഠിച്ച് വീട്ടിൽ നിന്ന് തന്നെ അത് ചെയ്ത് കൊടുക്കുമ്പം നല്ല പൈസ
ആണ ണ് ആരിവർക്ക് ന് നല്ല എമൗണ്ടാ ഒരു ബ്ലൗസ് ബ്ലൗസ് തന്നെ ഒരു വെഡ്ഡിംഗ് ബ്ലൗസ് തന്നെ എത്താറ റേഞ്ച് ആയിട്ടോ
ആഹ് പണ്ടൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റ് അമ്പത് രൂപക്ക് അടിച്ച് തരും പക്ഷേ അതെ ഇപ്പൊ ഒരു ആയിരം ആഹ് അതെ അത്ര അത്രയൊക്കെ വരുന്നുണ്ട് കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റോൺ വർക്കൊക്കെ
ചെയ്യുന്നതനുസരി
ആരിവർക്കിനാണ് കൂടുതല് ആഹ് ആരിവർക്കിനാണ് കൂടുതല് കിട്ടുന്നത് അപ്പം ആഹ് പിന്നെ വേറെന്താണ് കോഴ്സിന് എന്തായാലും ടി ടി സി ആയാലും കംപ്ലീറ്റ് ചെയ്യാം കാരണം നല്ലതാണല്ലോ
ഇപ്പം ടൈമോ ഇനിയിപ്പം മക്കളും കുറച്ച് പെട്ടെന്ന് നമ്മൾ പിന്നെ ഉടനെ പടു പ്പത്തിലോട്ട് പോകുന്ന സാഹചര്യം അല്ല അതൊക്കെ മാറ്റിയിട്ടൊന്ന് നോക്കണയ്ന്
ആഹ് ഇപ്പെന്തോ മറ്റേ അത് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്നുണ്ടല്ലോ ഒരു കോഴ്സ് എന്തായിരുന്നു അത് ആഹ് ടീച്ചിങ്ങിന്റെ എന്തോ സർട്ടിഫിക്കറ്റും എല്ലാം അവര് തരുന്നുണ്ടല്ലേ അത് മാത്രമല്ല ടീ ടി ടി സി കംപ്ലീറ്റ് ചെയ്തവർക്ക് വീട്ടിൽ ന്നന്നെ എന്തോ ലേർണിംഗ് ഹബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കോഴ്സ് ഉണ്ട് അപ്പൊ അത് നമുക്ക് ഫ്രീ ആണ് പക്ഷെ നമ്മള് അഡ്മിഷൻ കൊണ്ടുവരണം അഡ്മിഷൻ കൊണ്ടുവന്ന് കഴിഞ്ഞാല് നമുക്ക് അവര് ഒരു കുട്ടീനെ തരും
ആഹ് ആഹ്
ആഹ് ഓൺലൈൻ ആയിട്ട് ട്യൂഷൻ എടുക്കുന്നത് ആഹ് അതുണ്ടായിരുന്നു പക്ഷെ ഈ അഡ്മിഷൻ കിട്ടുന്നില്ല ഞാനതില് ചേർന്നതായിരുന്നു പക്ഷെ അഡ്മിഷൻ ഇല്ലാത്തത് കൊണ്ട് വീട്ടിന്റെ അടു അട്ത്ത്ള്ളവര്ട്ത്തൊക്കെ ചോദിച്ചു പക്ഷെ അവര് പറയുന്നു ഓൺലൈൻ ആണെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ തന്നെ കുട്ടികൾ ഫോണിലാണ്. അപ്പൊ ഓൺലൈനയിട്ട് മൊബൈലിൽ കൂടെ
ആ കൂട്ടത്തിൽ ക്ലാസ് കൂടി ഓൺലൈൻ ആയാ പിന്നെ ഫോൺ കിട്ടത്തേയി
ആഹ് അതുകൊണ്ട് അത് വേണ്ട അങ്ങനെ ഓരോ കാര്യങ്ങള് പറഞ്ഞിട്ട് അവർ ക്ക് നോർമലായിട്ട് പുറത്ത് ട്യൂഷന് വിടാനാണ് ട്യൂഷൻ സെന്ററിൽ വിടാനാണ് താല്പര്യം അങ്ങനെ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നടക്കാത്ത കാര്യാമാന്ന് വിചാരിച്ചു ഞാൻ വി കിട്ടും അപ്പൊ അങ്ങനെ കുറേ കുറേ മാർഗ്ഗങ്ങളുണ്ട് കുട്ടികൾക്ക് പുറത്ത് ട്യൂഷന് പോകാൻ പറ്റാത്തവർക്ക് പോലും ഇപ്പം ഓൺലൈൻ ആയിട്ട് ട്യൂഷന് അവൈലബിൾ ആണ് ഇപ്പം
ആഹ് അതെ
ഉം എന്നാൽ ശരി ഓക്കെ.
ഓക്കെന്നാ ശരി.
ആഹ്